ഹലോ
ഉ ഹലോ
ആഹ് എന്താർഥനം
നല്ലർത്താനം സുഖം തന്നെ
എന്താ പണി?
ഒന്നുല്ല ഞാനങ്ങനെങ്ങനെ കെടക്കെനു
അഹ് ശെരി എങ്ങട്ടും പോയില്ലേ വെക്കേഷനായിട്ട്
ഇല്ല ഇന്ന് ഇവടെ തന്നെ വീട്ടിലിങ്ങനെ ഇന്നു ഞങ്ങള്പ്പോ രണ്ടിസം മുമ്പ് രണ്ട് മൂന്ന് ദിവസം മുമ്പേ പോയി വന്നതാണ് അഹ് കുട്ടികൾക്ക് എടക്കൊക്കെങ്ങനെ കൊണ്ടോകും ഇപ്പൊ പിന്നെ രണ്ടിസം നി ന്നിട്ട് ഇപ്പം അമർന്ന് നിന്നതാണ് എന്നും ഇങ്ങനെ പോക്കല്ലേ ഈ ചൂട് കാലാവസ്തേ
ആഹ് ഭയങ്കര ചൂടാ പൊർത്ത്ക്കൊന്നും പോവൂല എങ്ങട്ടാ പോയിനേ?
ഞാന് മൈസൂര്ക്കെണ് പോയിനെത്
ഏഹ് അഹ് ശെരി എ ഫാമിലി ആയിട്ട് പോയക്ക അതോ ഇയ്യും, കുട്ടികളും, ഹസ്ബന്റ് അങ്ങനെ പോയ്നെ
ഞങ്ങള് ഫ്രണ്ട് ഫ്രൺസാള് തമ്മില് ഹസ്ബന്റിന്റെ ഫ്രൺസാള് തമ്മില് ഹസ്ബന്റും ഫ്രൺസ് പോ ഓലെ വൈഫും
ആഹ് ആഹ് ശെരി അവിടെ നിൻ ന്ന് ക്കെ നിന്നക്കെയ്നു അതോ പോയണ്ട് വണ്ട
അവിടെ ഒരീസം സ്റ്റേ ചെയ്ത് പിറ്റേന്ന് പോന്ന് ഇങ്ങള് എങ്ങോട്ടും പോയില്ലേ ഇക്കുറി
ഞങ്ങള് പോയിനു ഞങ്ങള് പോയിനു പർഞ്ഞാ വിട്ടോട് ക്കും പോയില്ല ഞങ്ങള് ഇബടെ ബീച്ച് അങ്ങനെക്കെ ഒന്ന് പോയി ഇങ്ങനെ പോന്നു കോഴിക്കോട് ബീ ച്ച്ല് അങ്ങനെ പോയിന്നു അവിടെണ്ട് അവിടെ സ്ഥലംണ്ട് അവിടുന്ന് കോർച്ചും കൂടി പോയിട്ട്
ആഹ്
അവിടന്ന് അങ്ങനെ ജസ്റ്റ് ഒന്ന് പോയി പോന്ന്ന്നല്ലാതെ അങ്ങനെ പോയിട്ടില്ല പോകണം ഒന്നാമത് വെയ്ല് ആഹ് വെയ്ലായിട്ട് ഇങ്ങനെ നിക്കാണ് മടിച്ച് നിക്കണ് പോവണം കുട്ട്യാളൊക്കെ ഇങ്ങനെ പറീണ്ട്
ക്കളേം കൊണ്ട് പോവാനും ബുദ്ധിമുട്ടാണ് ചെറിയ പിഞ്ച
ആഹ് മക്കളയ്റ്റും പോകാൻ ബുദ്ധിമുട്ടാ അപ്പ ഓല് ഫോണിലൊക്കെ അങ്ങനെ കാണുമ്പോ പിന്നെ ഓരോ ഇതില്ങ്ങനെ കാണണല്ലോ പിന്നെ ഇവടെ പ ഓരോതിന്റെ സ്ഥലം ഉണ്ടാവലേ ഉം അപ്പൊ അയ്ന്റെതൊക്കെ കാണുമ്പോ പാർക്കും വെള്ളത്തിലില്ലേ സ്വിമ്മിംഗ് പൂളും
ഇപ്പത്തെ ഫോണില് ഫുള്ള് വ്ളോഗില് പതെള്ളൂ ഓരോ പാർക്കും ഓപ്പൺ ചെയ്തത് ഇങ്ങനെ പറയാ അത് കാണുമ്പം കുട്ട്യാക്കും തന്നെ പൂതിയാവാണ്
ആഹ് അത് കണ്ടിട്ട് പോവണേ അങ്ങനെ പറിന്നെ പറിന്നെ
ഇനിയിപ്പൊ ഒരു വർഷം എന്ന് വെച്ചാൽ അവർക്ക് മദ്രസ്ത്തെ സ്കൂള് ഇങ്ങനെ പഠിച്ച പഠിപ്പും കാര്യങ്ങളാ അവരങ്ങനെ പോവാൻ കഴൂലല്ലോ അവർക്ക് ഇപ്പങ്ങോ ആഹ് ഇപ്പോ വീട്ടില്ങ്ങനെ സ്കൂള് ആയിട്ട് സ്കൂള് മദ്റസ് രീതിലങ്ങനെ നിക്കണം ഇപ്പൊ ഈ ഒരു വെക്കേഷൻ വന്നപ്പോ വെയിലിന്റെ ചൂട് കാരണത്താലും അവരെ കൊണ്ടുപോകാൻ വയ്യാത്തെ ഒരു അവസ്ഥയാണ് ഇപ്പോ
ആഹ് ഇപ്പം അങ്ങനെണ്
ആഹ്
ഏതായാലും ഇപ്പോ ഇഞ് പോവണം ഇഞ്പ്പോ പൂതി കോറെ പൂതി തന്നെ പോവാൻ പേടിയും പേട്യാന്നേ പേടിയും ചൂടോണ്ടാണ് എന്ത്യെ ആയി പോവന്നല്ല പേടി
ആഹ് ചെറിയ ചെറിയ മക്കളല്ലേ അവർക്ക് എന്തെങ്കിലും ഒക്കെ ആയാല് ആഹ് ഞമ്മളും സഹിക്കണം പിന്നെ ആഹ് ഞ്ഞി എങ്ങട്ടാ പോവാൻ വിചാരിക്കണത്
പ്പയിന് പോകാ
ആഹ് ഉഷാറായിട്ട് അടിച്ച് പൊളിച്ച് പോന്നു.
ഏഹ് അഹ് ശരി
ഞങ്ങളൊരു ആറ് ഏഴ് ചങ്ങായിമാര് ണ്ടെയുനു. ട്രാവലറ് വിളിച്ചാണ്ടാ ഞങ്ങള് പോയത് ആ ഓരെ വൈഫും. പിന്നെ അവർക്ക്‌ല്ല കുട്ട്യാളും ആ അപ്പൊ എല്ലാരും കൂടെ ഉണ്ടായപ്പോ ഞങ്ങള് കാറിലൊന്നും കൊള്ളൂലല്ലോ.
കൊള്ളൂലല്ലോ പിന്നെ കുട്ടികൾക്ക് കളിച്ച് എൻജോയ് ചെയ്ത് പോണെങ്കില് അങ്ങനെ ട്രാവലറ് ഒക്കെ വേണം.
ആ ഓരെ ചാട്ടക്കളിയൊക്കെ ഉണ്ടാവണെങ്കില് നമുക്ക് ബസ്സോ ട്രാവലറൊ ഒക്കെ തന്നെ മാണം.
ആഹ് അങ്ങനെ എന്തെലൊക്കെ ഉണ്ടെങ്കിലെ ഓൽ അവർക്ക്‌ ഒരു ഇത്ണ്ടാവുള്ളൂ.
അതെ ഇതന്നെ അടിച്ച് പൊളിച്ച് പോന്ന് ഞങ്ങള് അവിടെ പാലസ് പോയി പിന്നെ സൂമില് പോയി അങ്ങനെ കൊറച്ച് സ്ഥലങ്ങളൊക്കെ ഇങ്ങനെ കണ്ടു പോന്നു.
അവടെ സ്റ്റെ ചെയ്തത് കൊണ്ട് ഒക്കെ കണ്ടു പോരാനുള്ള ഒരു ടൈം ഉണ്ടാവല്ലോ.
ആ ആ പാലസൊക്കെണ് നല്ല ഭംഗിയുണ്ട് കാണാന് നല്ല തെരക്കാണ് വെക്കേഷന് ആയതോണ്ട്.
അത്‌ നടന്ന് കാണണം അപ്പൊ പിന്നെ ങ്ങനെ അതോണ്ട് നിന്നി അങ്ങനെ കാണുമ്പളെ ഫുള്ളായിട്ട് കാണണ്ടേ പെട്ടന്ന് പോയി ഒരു ദിസം പോയി പോരാപോഴന്ന ഒന്നും കാണാൻ കഴിയൂല്ല
ആ അതെ
അവ്‌ടെ നിന്നത്കൊണ്ട് ങ്ങക്ക് ഫുള്ളായിട്ട് കണ്ട് ഉള്ളിലൊക്കെ ഫുള്ള് നടന്ന് കണ്ട് പോരാനായി.
ആഹ് ഞങ്ങള് പിന്നെ അവ്ടെ വാട്ടർ ഫാൾസിലൊക്കെ പോയി വാട്ടർ ഫാൾസിലൊക്കെ പോയപ്പോ ഭയങ്കര നല്ല നല്ല രസയിനു കാണാന് അവിടെ ഇങ്ങനെ സ്റ്റെപ് സൈഡു കൂടെ ങ്ങനെ വെള്ളം വെർനതും അം നലെരു പ ഡിജിറ്റൽ ഏരിയ അപ്പം അവിടെ ഞമക്ക് എത്ര നേരം ഇങ്ങനെ ഇരിക്കാ ആ അവര് ത് ടൈം ഔട്ട് പറീണൊന്നൂല്ല അവ്ടെ അവിടങ്ങനെ ഇരിക്ക അതേമാതിരി ഒരു വാട്ടർ ഫാൾസ് അവിടെ ങ്ങനെ വള്ളത്തിന്റെ പലയാതി രീതിയിലില്ലെ കളികളോ
ആഹ് എന്തൊക്കെ
കാണാന് നമ്മളൊന്ന് ഒഴിഞ്ഞു പോയി ഇരിക്കണം അവ്ടെ അത്രേം രസാണ് കാണാന്
ആഹ് കുട്ട്യാക്കൊക്കെ സന്തോഷായിണ്ടാവല്ലോ
ആഹ് ആഹ്
അവർക്കാണ് അങ്ങനത്തത് കാണുമ്പോ ഒന്നും കൂടി ഒരിത്ള്ളത് സ്കൂൾന്ന് പറഞ്ഞ് അയചീനോ
ഇല്ല അവരെ സ്കൂള്ന്ന് അങ്ങനെ പറഞ്ഞയക്കാറില്ല ചെറിയ മക്കളൊക്കെ അല്ലേ പിന്നേർഞാല് അവര് പേട്യാണ് അവരെ പറഞ്ഞയക്കാൻ തന്നെ
നമ്മക്കക്കെ പേട്യാണ്‌ന്നൊള്ളു ന്നാലും നോക്കും ടീച്ചേഴ്സൊക്കെ സേഫായിട്ട് നോക്കി സേഫ് ആയിട്ട്
ആഹ് ആഹ് അവിടെ പിന്നെ ഞങ്ങള് പിന്നെ കുറേ പയേ സ്ഥലങ്ങളൊക്കെ ങ്ങനെ കണ്ടു പോണം മൈസൂർ റെയിൽ അവിടെണ്ട് റെയിൽവേ മ്യൂസിയം എന്ന്ർഞ്ഞൊരു സ്ഥലംണ്ട് അവിടെക്കെ പോയി പോന്നു.
അവ്ടെക്കെ ഫുള്ള് നമ്മളെ അ -അന്യരാജ്യത്ത് നിന്നാണ് ആൾക്കാര് വരുന്നത് ഞമ്മളെ ഇവിടന്ന് ഈ ഞമ്മളെ ഏര്യേന്നൊക്കെന്ന് പറഞ്ഞാല് അത്രേ ആൾക്കാര് കൊറവാണ് ഫുള്ള് വേറെ വേറെ രാജ്യത്ത്ന്ന് ന്നൊക്കെയാണ് വരുന്നത് ഞമ്മള് ഇവിടുന്ന് എടക്ക്‌ ചെല്ലുന്നത് കൊറവാൻജോയ്ക്ക് ആഹ് വെക്കേഷൻ ആയതോണ്ട് കുട്ടിയാളീം കൊണ്ട്ങ്ങട്ട് വെര്ആണ്. പിന്നെ പാലസിലൊക്കെറഞ നമുക്ക് ഇഷ്ട ഷ്ടം പോലെ നേരം നിക്ക ഓര് ആട്ടി വേഗം വേഗം പൊയ്ക്കോളീന്നോ അങ്ങനെ കണ്ട് കഴിഞ്ഞെങ്കിൽ പൊയ്ക്കോളിന്ന് അങ്ങനൊന്നും പറയണ്ല്ല ഞമ്മക്ക് എത്രിം കണ്ട് മനസ്സിലാക്കിയതിന് ശേഷം
അപ്പൊ അത്രക്ക് സ്ഥലോം അയ്ന്റെ ഉുള്ളില്ണ്ടാവും ല്ലെ നടന്ന് കാണാന് അത്രക്കു സ്ഥലം
വലിയൊരു കൊട്ടാരാണത് അതെ വലിയൊരു കൊ ട്ടാരാണത് നല്ല കാണാൻ മാത്രം കണ്ടാലും കണ്ടാലും കൊതി തീരൂല ഉള്ളിക്കാണ് ണ്ട് കേറിയാല് നമ്മളെ പണ്ടത്തെ സിസ് പണ്ടത്തെ കാ സാധനങ്ങളൊക്കെണ്ടാവുലെ പണ്ട് കാലത്തെ വിഭവങ്ങളും അവിടെ ആഹ് അവിടെ ത്തൊ ഓരോ പണ്ടത്തെ എല്ലാ സംഭവം അയിന്റെഉള്ളിലുണ്ട് നമ്മുക്കൊന്നും അയ്ന്റെ ഉള്ളില് ഇല്ലാത്തതില്ല പിന്നേറഞ്ഞ എല്ലാ തൂണിലും ക്യാമറേണ് അയ്ലങ്ങനെ ക്യാമറ നിരീക്ഷണത്തിാണെന്ന്ങ്ങനെ പറഞ്ഞോണ്ട്ക്കും അവര് പിന്നെ ഉള്ളിലൊക്കെ സെക്യൂരിറ്റാൾണ്ട് പിന്നെ അതേപോലെ ഞമ്മള് പോയ വൈക്ക് ഞമ്മക്ക് തിരിച്ചു പോരാൻ കഴിയൂല ഓര് മാ ആഹ് നമ്മള് പോയി കാണെന്നെ വാണം നമ്മള് ഒരു ഭാഗത്ത്കൂടി ഞമ്മളയ്ന്റെ ഉള്ള് ക്ക് കേറിയാല് അറങ്ങ്ണത് മറു ഭാഗത്ത്ക്കൂടെ ആവും അങ്ങനെയാണ് നമ്മള് മുന്നിലൂടെ കയറിയാല് പിന്നിലൂടെ എക്കാരം ഞമ്മളെറങ്ങ അങ്ങനത്തെ ഒരു അവസ്ഥ ആണ് അവ്ടെ ന്നെ എറങ്ങ്ണ സ്ഥലത്തായാലും നല്ല പൂന്തോട്ടങ്ങളും കാര്യങ്ങളായി ട്ട്
പറഞ്ഞാല് അതൊന്നൊരു ഫീലിംഗ്ഇണ്ടാവൂല്ല പോയി കാണണം ല്ലേ അപ്പയാണ് അയിന്റെ ഒക്കെര്
ആഹ് പോയി കാണണം അപ്പൊ അ കാ അയ് കണ്ടെങ്കിലേ അത് മനസ്സിലാവാൻ കഴിയുള്ളൂ അത്രിം ഉഷാറാണ് അവിടെ നല്ല ഭംഗിയാ കാണന്ട്ടോ
ഉം ഉം
പിന്നെ സൂംമ് ല് പോയപ്പോ അവിടെ ഫുള്ള് പലയാധിമൃഗങ്ങളും നമ്മളൊക്ക സിംഹത് സിംഹത്തിനെക്കെ തൊട്ട അട്ത്ത്ന്ന് കാൺണ പ്പോലെ അമ്മ്ക്ക് തൊടാൻ പറ്റ്ണ രീതിയില് ആഹ് കടുവെക്കെ അർഞാല് കടുവെക്കെ അർഞ അത്യാവ് ചില്ലിന്റെ മറവിലാണ് ചില്ലിന്റെ ഒരു ചില്ലിന്റെ അപ്പൊർത്ത് ഓരും ഞ എഹ് കടുവകളും ഇപ്പൊർത്ത് ഞമ്മളും അങ്ങനെണ്
അതൊക്കെ അഹ് ഓലെ ട്രെയിനിങ് ചെയ്തൊര് ഒര് ഇതായിട്ടാണ് ന്നാല് അല്ലെങ്കിലൊക്കെ എപ്പയോ മനുഷ്യനെ
ആഹ് നമ്മള് ഫോട്ടെട്ക്ക്ണൊക്കെ കണ്ടാല് നേരെ ഞമ്മളെട്ത്തക്കങ്ങട്ട് വെരും പിന്നെ അതേമാത് രി കൂട് ആഹ് അട്ത്ത്ക്ക്ങ്ങനെ വന്നാണ്ട് ഫോണ്ക്ക്ങ്ങെ നോക്കും നമ്മളെ മോത്ത്ക്കും ഫോണ്ക്കും ങ്ങനെ നോക്കും അതേപോലെന്നെ നമ്മള് ഗോറില്ലെക്കെണ്ടാവ് ലെ ഗൊറില്ലെക്കെ നമ്മളിങ്ങനെ ആ ചില്ല് ന്റെ ഒരു അഹ് അയ്നെക്കൊര് ചില്ലില്ട്ടെക്കാണ് ആ ചില്ല്മ്മെങ്ങനെ നമ്മള് കയ്യെച്ചാല് ആ ഗൊറില്ല ഇങ്ങനെ അയിന്റെ കയ്യെച്ചെരും ആഹ് അവർക്കൊക്കെ ഫുഡ് കൊടുക്കാൻ കാണാ ഓരോ മനുഷ്യന്മാരൊക്കെ വെറ് ന്ന്
അഹ് അയ് അവർക്കൊക്കെ ശീലായിണ്ടാവൊയ് അവരെന്നും ഒന്നും ചെയ്യൂലാവം ആഹ് അങ്ങനെമയക്കി എട് ത്തതന്നെ അതുകൊണ്ട് അല്ലെങ്കില് ഒന്നും മനുഷ്യരെ പറ്റൂല്ലല്ലോ അട്ത്ത്ക്ക് ചെല്ലുമ്പോക്കിന് ഇല്ലാതാക്കൂല്ലേ
ചൊക്കെ അയ്നെ കാണൂല അത്ങ്ങനെ വെള്ളത്തില്ങ്ങനെ കെടക്ക്ണ് ണ്ടാവും പക്ഷെ ഞമ്മക്കയ്നെ കാണാൻ പറ്റൂല യേം അഥവാ ഞമ്മളൊരു ഒച്ചണ്ടാക്കിയാല് അ അഹ വൈന്ട്ട് പൊന്തിക്കാട് തൊള്ളങ്ങളടെ കാട്ടിത്തൊരും അപ്പഴേ ഞമ്മൾ അതിനെ സംഭവം കാണുള്ളൂ. മ ഇത് ങ്ങന്നെ. ചത്തമാതിരി വെള്ളത്തില് ങ്ങനെ കെടക്കും ആഹ് പിന്നെ അതേ മാതിരി ഒര് ആനെക്കെ റ്ഞാല് പല ആഫ്രിക്കനാ നൊക്ക ണ്ട് പലയാതി ആനകളൊക്കെ ണ്ട് അയ്ല് ഞമ്മളെ ഒര് തോടിന്റെ ഒരു ചെറിയൊരാ ആണിത്തോടാണ്. തോടിന്റെ ഇപ്പോറ്ത്ത് ഞമ്മൾ നിന്നാ അപ്പോറ്ത്ത്‌ ആനകളു ആണ് അങ്ങനെയാണ് അത്രേ അട്ത്ത്‌ന്ന് ഇങ്ങട്ട് കാണാം ഏ വരും ന്നില്ല അവ്ടെ ചെങ്ങലക്ക് താൾ ഇട്ടക്കല്ലേ കാരം ഓലെ അല്ലാഞാ മറ്റ് ആനകളു ആയിട്ട് കു കൂടിക്കണ്ട് കൊമ്പൊക്കെ പൊട്ടിച്ചാക്കെ ഇതാവുലേ അപ്പോ ഓല അവ്ടെ അയ്നെ ചെങലെക്ക് കെട്ടിണ്ടാവും. ആഹ് ചിറാഫാളും തന്നെ അതേ പോയി നമ്മള് ഈ എലൊക്കെ കൊട്ത്താല് കഴിക്കാം വരും. എലൊക്കെ കാട്ടികൊട്ത്താല് നമ്മളെട് ഉം കഴിക്കാന് ആഹ്. ജിറാഫൊക്കെ എത്രങ്ങോനും നമ്മളൊക്കെ
എക്സ്പീരിയൻസ് ചെയ്യേണ്ട. എന്താ അല്ല പോയിക്കാണ്ട് അറിയണം അയ്ന്റെ ഇതൊക്കെ നമ്മള്. ത് പറഞ്ഞാലും ഇത് നമുക്ക് പറഞ് കേൾക്ണോൽക് ഒര്ത് കിട്ടൂല.
ആഹ് അതെ.
പക്ഷെ അത്ര കിട്ടൂല ന്നാലും. ഒരു പൂതിയാണ് കേൾക്കുമ്പോ ങ്ങനെ ഒരു പൂതിയാണ് പോവണം ന്ന്ള്ള ആഗ്രഹം ങ്ങനെ?
ആഹ് ആഹ് ഞമ്മള് പിന്നെ കെ കയറി ഞമ്മള് കേറി പോണേ വയ്യാവുല നമ്മള് മടങ്ങി വരുമ്പം. വേറെ വയിയൂടെ നമ്മള് ആഹ് ഞമ്മള് വേറെ കയ്ലൂടെ ങ്ങനെ വന്ന് പൊറ്ത്ത്‌ക്കെ റ്ങ്ണ മാതിരിയാണ്. ഒര് ഗുഹന്റെറെ ഉള്ള് കൂടെങ്ങനെ പൊറ്ത്ത്‌ക്ക് എറ്ങ്ണ മാതിരി യാണ്.
ഒരു ഭാത്തൂടെ കെറി വറെ ഭാത്ത്‌ കൂടെ എറ്ങ്ങുമ്പലെ? ഒരുപാട് സ്ഥലംണ്ടാവേക്കാരെലെ അയ്ന്റെ ള്ളില്. ഒരുപാട് സ്ഥലംണ്ടാവേ
ഓ ഓഹ്. ഒരുപാട് സ്ഥലങ്ങള് ഒരുപാട് ജീവികൾ പക്ഷികള് ഒക്കെ ണ്ട് കാണാന്.
അഹ് ശെരി ആ. കാണാത്ത പക്ഷികളീം തൊക്കെ കാണാലോ അയ്ന്റെ ഉള്ളിൽ പോയാല്.
ആഹ് എല്ലാം കാണാൻ കൂടി. എല്ലതും കണ്ട് പോന്നു. ഒരീസഉടെ സ് സ്റ്റേ ചെയ്ത് പിറ്റെന്നും അവിടോക്കെ കണ്ട് അവ്ട്ന്ന് മടങ്ങി പിന്നെ ങ്ങള്. ഇനി അവര് പറിഞ്ഞെ നമ്മള് കൊടേക്കനാല് പോയാലോ ന്നൊക്കെ ചോയ്ക്ണ് ണ്ട്. എന്നാന്ന്അറിയൊ?
അഹ് ഒര് പ്രാവിശ്യം പോയി വന്നാ പിന്നെ അങ്ങനെ തന്നെയാവും.
ആഹ് അതെ.
ന്താണ് ഒര് പ്രാവിശ്യം പോയി ന്നാല്.
ആഹ്.
ന്നെട്ട് കുട്ടികൾക്കാ പുതിയാവ ല്ലേ
ആഹ് ആഹ് കുട്ടികൾക്കാ പൂതി ഓൽക് നല്ല പൂതിയാ പോവാന് നോക്കട്ടെ
അല്ല പിന്നെ എല്ലാ മക്കളു ആയിട്ട് നല്ല ഫ്രണ്ട്സാ യിണ്ടാവുഏ. അത അങ്ങനെണല്ലോ കുട്ടികള് റിമ്പോ?
ആഹ് കെല്ലാരോന്ന് കാണുമ്പോ രക്ഷിതാ.. ന്ന മക്കളാണ് അപ്പൊ
അപ്പൊ ഓലെന്നെ വന്ന് എല്ലാരും കൂടി കൂടിയാണ്ട് എല്ലാരും ആയിട്ട് തമ്മിൽ നല്ല ഫ്രണ്ട്സായി. പിന്നെ ഒന്നും കൂടി പോവാന്. പോയാ കാണും ചെയ്യാ. സ്ഥലം കാണും ചെയ്യാ.
ആഹ് ആഹ്.
അതാണ്
ആഹ് ഏതാലും അട്ച്ച് പൊള്ച്ച് പോന്നു
അഹ്
പിന്നെ വേറെ എന്തൊക്കെയാണ്ട് എന്നായിക്കോട്ടെ എന്നാല്
വേറെന്താക്കെ നല്ലേ എന്നായിക്കോട്ടെന്ന് ശരി എന്നാ
ആഹ് ഓക്കെ
ശരി